കേക്ക്ണില്ലേ, ആ ഉണ്ട് ഉണ്ട് എന്താ വിശേഷം?
ആ നല്ല വിശേഷം
ചായൊക്കെ ആയോ?
ചായയൊക്കെ കുടിച്ച് ഞാനിതാ ചായ കുടിച്ചെയ്ന്നേക്കാ
ആ ഞാൻ ചായ ഒരു കാൽച്ചായ കുടിച്ചു മക്കൾക്ക് കൊണ്ട് ചോറും കൂട്ടാനൊക്കെ ആക്കിയന്റെ ശേഷം ഞങ്ങള് ചായ കുടിക്കുള്ളു
മക്കള് പോയിന്റെ ശേഷം
ആ മക്കൾക്ക് മദ്രസിൽ പോകുന്നുണ്ടോ ആ
മക്കള് മദ്രസ്സ് പോവ്ണ്ട് പിന്നെ അവിടുന്ന് എട്ടര ആവുമ്പോ വരും പിന്നെ സ്കൂള് പോവും അപ്പോ ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോണം. അപ്പൊ അവര് പോയിട്ട് ഇരുന്ന് ചായ കുടിക്കാണെങ്കിൽ സമാധാനമായി ഇരുന്ന് കുടിക്കാലൊ വിചാരിച്ചിട്ടെ
ആ ഞാന് എനിക്കില്ലെ ഏഴ് മണി ആവുമ്പോത്തേനും ഭക്ഷണം കഴിക്കണം ഇല്ലേൽ ഭയങ്കര വെഷ്പ്പാണ് പക്ഷെ ഭയങ്കര വെഷപ്പിന്റെ ആളാ
ഞാൻ ഞാനാദ്യം അങ്ങനെ ആയിരുന്നു ആറ് മണീന്ന്ണ്ടെങ്കി ചായയും കടിയും കുടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ ഞാൻ എന്താ ചെയ്യപ്പൊ ഒറ്റക്ക് ഇരിക്കുമ്പോ വേഗം പണി ഒരുക്കിട്ട് ചായ കുടിക്ക അതൊരു സന്ത സമാധാനല്ലെ എതെക്കും
ഉ ഹ് ഹ് ഇന്ന് ഉഴുന്ന് ദോശിം ചട്നിയും ഉണ്ട്, മീൻകറിയും ഉണ്ട് ഇങ്ങക്കെന്താ
ഞാനിന്ന് മറ്റേ കൽത്തപ്പ ഇണ്ടാക്കിയത്
കൽത്തപ്പം മധരൽ
ആഹ് കൽത്തപ്പം അതാ യാ കുട്ടിയാക്ക് സ്നാക്സും കൊണ്ടുപോവാ രണ്ട് കാ ര്യാണ് കുട്ടിയാക്ക് സ്കൂൾക്ക് സ്നാക്സ് കൊണ്ടോണെ ഇല്ല നാളെ വ്യാഴം ഉം ഉം ആള് നാട്ടിലെന്നെയാണ് അല്ല നാ ട്ടിലെന്നെയാണ് ഉസ്താദായിട്ട് വർക്ക്‌ ചെയ്യാണ് ആള് ആയ്ചേ ല് ഒരു ദിവസാ വെരാ
ആഹ് ആഹ് അങ്ങനെല്ലെ
ഇങ്ങക്ക് എത്ര കുട്ടിയാളാ
ഇന്ക്ക് മൂന്നാള് ചെർത് പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ് മൂന്ന് മാസായി മൂത്തോര് രണ്ടാളും മദ്രസ്സ് പോയി
ഉം ഉം
ഓര് എട്ടരയാവുമ്പോ വരും
ആഹ്
അപ്പൊ ഇതുപോലെ തന്നെ ചോറും കറിയൊക്കെ വെക്കണം പിന്നെ ഓർക്ക് ഇന്നത് വേണംന്നൊന്നുംല്ല എത്തെങ്കിലു ഒക്കെ ആക്കി കൊട്ത്താ മതി അപ്പൊ ഞാനെന്താക്കും രാവില്ത്തെ കടി തന്നെയാണ് ഓര്ക്ക് ഇഷ്ടം മോക്ക് മോൻക്ക് പിന്നെ മുട്ട ചോറോ അങ്ങനെയൊക്കെയാണ് മോൻക്ക് ഇഷ്ടം
ഇവിടെയെം. ഇന്നത് വേറെന്താ പറഞ്ഞ് ആ മ്മ് മിന്നത് പൊറമെ.. ഇന്നത് വേണം പർഞ്ഞിട്ട് വാശി പിടികൊന്നില്ല എന്താണ്ടാകി കൊട് ഹ് അയിന ത്യപ്തിയായിട്ട് പോവും
അങ്ങനെണ് ആഹ് ഉം ഷെ രാവിലെ ചോറാണ് നമ്മുക്കൊരു ടാസ്കാണത് ലെ എന്താക്കറിവെക്ക
ഞാൻ വിചാരിക്കും ചോറാണ് നല്ലത് എത്രേം പെട്ടെന്നാവ്ണത് അതാണ് കാരണം ഇപ്പ അ അടുപ്പ് അടുപ്പൊക്കെ കത്തിക്കാന്ണ്ട് ന്നുണ്ടെങ്കില് കൂട്ടാനും വെക്കാെന്ന്ണ്ടെങ്കില് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആകണ സാധനാണ് ചോറും കൂട്ടാനും. ഞാനങ്ങനെ വിചാരിച്ചിട്ടുള്ളത്..
നമ്മള് എന്ത് എന്തൊരു ജോലി ആഹ്.. എന്ത് ജോലിയാണെങ്കിലെ ആഹ് എന്ത് ജോലിയാണെങ്കിലെ അത് സിംബിളാണെന്ന് വിചാരിക്കാവു ക്ക്‌ പണിണ്ടാവുലാ പഷെ അത്രയും പണി ഇണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ടുക്കുമ്പോണ്ടല്ലോ
ഉം ഉം അതെ അതെ അതെ അങ്ങൻ തന്നെയാണ് ഞമ്മള് പണീന്ന് വിചാരി ക്ണ ഒരു കാര്യം നമക്ക് എപ്പൊ കാണുമ്പോളും അത് പണിന്നെകാരം. അത് സിമ്പിളാണ്ന്ന് കെർ ഒരു പണിണ്ടാവൂല ഉം ഉം പിന്നെ ഭർത്താവിനെന്താ ജോലി ഇല്ല ആരുല്ല ഞ
ആഹ് ഭർത്താവിന് പിന്നെ മരത്തിന്റെ പണിക്ക് പോവും പിന്നെ ഓട്ട് ട്ടൊണ്ട് ഓട്ടോറിഷീല് പിന്നെ അങ്ങനെ പോക്കില്ല പ്പ മർത്തിന്റെ പണികെന്നെ പോവാ.
ഉം നിങ്ങെളന്തേലും ചെയ്യ്
ഇല്ല ഇതുപോലൊക്കെതന്നെ.
ആഹ് ആഹ് മഴണ്ടോഅവിടെ
മഴ മൂടി നിക്ക്ണ് ണ്ട് ഇന്നലെ നല്ലൊരു വെയിലുണ്ടായിരുന്നു. ഉചന്റെഷേ ഇക്കൊല്ലം മഴ കൊറവാ തോന്ന്ണ്ട്.
ആഹ് അതെ
അട്തൊല്ലം വെള്ളം കുടിക്കാൻ നമ്മൾ പെടും ആഹ്
ഞമ്മക്കയ്ന് വെള്ളത്തിന് പ്രശ്നൊന്നുല.. ഒരു പാടത്തു വക്കാണ് ഞമ്മളെ വീട് ഉം
ആഹ്
അപ്പൊ മഴക്കാലല്ലെങ്കിലും ഞങ്ങളെ കെണറോന്നുതുവരെ വറ്റിട്ടൊന്നുല്ല.
അല്ലേ ഈ വർഷമയ പെയ്തീലങ്കി അടുത്ത വർഷം ഞമ്മള് പെടുന്ന് അറിയ.
ആഹ് അതെ അതെ ആഹ്. ശരിയാണ്..
പിന്നെ ഇങ്ങൾക്ക് എത്ര മക്കളാ..
ഇൻക്ക് മൂന്നാള് മൂന്നമക്കള് മൂന്ന്‌ പെൺകുട്ടിളാണ്. ഒരോർക്ക് രണ്ടര വയസായി ഹും പിന്നെ. ഒരാൾ അഞ്ചാം ക്ലാസ് പടിക്ണ് ഒരാള് മൂന്നാം ക്ലാസ് പടികുണു.
ഏഹ് പ്പൊ. ഇന്ക്കും മൂത്താള് അഞ്ചാം ക്ലാസ്സിലു രണ്ടാമത്താള് പിന്നെ. ഫസ്റ്റാൻഡേട്.
ആങ്ങെകു
മൂന്നാമത്തത് അഹ് അങ്ങനെ നടക്ണ് ണ്ട് എടക്കൊരു കരച്ചിലും ഒക്കായിറ്റങ്ങനെ
ആഹ് പിന്നെ ഇവിടെള്ളആള് നീച്ചിട്ടെന്നെല്ല.
ഏഹ് ഇവിടെ അഞ്ചു മണിക്കിന്റെ കൂടെ എണീറ്റ് വരും.
ഉം ങ്ങ വീട്ടിലാരൊ
ഇവടെ പിന്നെമ്മേം ഉപ്പമ ച്ചു ഒരുവർഷായി രണ്ട് വർഷായി ഇപ്പ മരിച്ചിട്ട് പിന്നെ ഉമ്മണ്ട് പിന്നെ ഞങ്ങളന്നെ ഉം ഉം പിന്നെ അപ്പോള് തറവാട്ടില് അല്ലേല്ലേ ഉം കാക്കൻ്റെ ഉമ്മേ ഉപ്പേക്കെ
ആഹ് അല്ല ഞങ്ങൾ തറവാട്ടിലല്ല ഞങ്ങള് എല്ലാരും വേറെ വേറെ വീട് വെച്ചിട്ടുണ്ട്ട്ടോ
ഉം ഉം ഉം അഹ് ചെറിയൊരു റേയിഞ്ചിന്റെ വിശയണ്ട് തോന്നുണ്ടില്ലേ ആണോ ആഹ്
ആയ്ട്ടതിന് ഏഹ് എടക്ക്ങ്ങനെ ഒരു ഇതുണ്ട്
ആഹ് ഇപ്പവരും
ഉം പിന്നെ ഇന്നത്തെ പണികളെക്കെ ഒരൂങ്ങിയോ
ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കാ അപ്പം മോക്ക് ഇന്ന് ദോശയും ചട്ടിനിയും തന്നെ മതി സ്കൂൾക്ക് അർഞ്ഞ് മോൻക്ക് മുട്ടച്ചോറ് വേണന്ന് പറയ്ണ്ട് അപ്പൊ ഓൻക്ക് കടി കൊണ്ടആൻ പറ്റണില്ലാ തോന്ന്ണ്ട്
ആഹ് നിങ്ങള് മുട്ടച്ചോറ് എങ്ങനെ ഇണ്ടാക്കല്
പിന്നെ ഞാന് സിമ്പിളായിട്ടന്നെ ണ്ടാക്കും വെളെണ്ണ ഒഴിക്കും അതിലേയ്ക്ക് മുട്ട ഒഴിക്കും കുറച്ച് മസാല എന്തെങ്കിലും ഇട്ടിട്ടാട്ടോ കണക്കിന് ചോറാണ്ട്
ആഹ് ശെരിയ ഞാന് ഇതുവരെ മുട്ടച്ചോറ് കറിന്ന് മുട്ട ചോറും ആഹ് ആഹ് അതെ ഞാന് ഇതുവരെഅഹ് ഇണ്ടാക്കി നോക്കിട്ടില്ല ന്നട്ടാപൊ ചോയ്ചേ
ആണോ അതാവുമ്പോ മോൻക്കും ഇഷ്ടാണ് ചെറുതിന് ചെറുതിന് കൊടുക്കും ഞാന് അങ്ങനെ പിന്നെ ഞമ്മള് ഈ കുറുക്ക് ഉണ്ടാക്കീട്ട് വെറുതെ ആവും കുറുക്ക് ഉണ്ടാക്കുമ്പളേ ഇപ്പ തിന്നാനൊക്കെ മടിയാ കുറക്കൊക്കെ
ആഹ് അതെ
മം അങ്ങനെ
വെള്ളത്തിലോ തേങ്ങ, തേങ്ങയും നെയ്യ് ഒക്കെ ഇട്ട്. ഉം അങ്ങനെണെങ്കി
അങ്ങൻ ആഹ് ഇവൻക്കാണെ ചുട്ടിട്ടാ കൊട്ക്ക് ചുട്ടതാണെങ്കി ഇവൻ തിന്നും. പുഴുങ്ങിയാലും തിന്നും. വാട്ടി കൊടുത്ത നെയ്യില് വാട്ടി കൊടുത്ത തിന്ന്ണില്ല.
അഹ് ശെരി, ഇവിടെ പിന്നെ മുട്ട
ചെല സമയത്ത് നല്ലോണം തിന്നും. ആഹ്,
മ് മ്
എന്താ?
ആഹ്, അല്ല ഇവിടെ പിന്നെ മുട്ട മുട്ട കുട്ടിയള് കഴിക്കണെങ്കിൽ മുട്ടടെ ആ മഞ്ഞക്കരുവ് ഉം കയ്ക്കും.
ഏഹ്, ആഹ് മോള് നീക്കാൻ നേരം വെയ്കോ?
മോള് ചെലപ്പോ പതിനൊന്ന് മണിയൊക്കെ ആവും. കാരണം ഞാന് ചെൽപ്പ വെയികി കെടന്ന അവളും വൈകീട്ടാ കെടക്കൂ. ഞാനെപ്പളാ കെടക്ക്ണെ വെച്ചാ അപ്പളേ അവള് കെടക്കുള്ളു. അപ്പ അവള് നീക്കാനും വൈകും. അപ്പം
കൊറയോ?
പതിനൊന്ന് മണി വരെയൊക്കെ ചേലെപ്പൊറങ്ങും. പക്ഷേ, പിന്നെ അത് കഴിഞ്ഞാ പിന്ന നീച്ചഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ കട ക്കണ ടൈമ്ലേ കടക്കുള്ളൂ. ഞാനെന്തെയ്യും ഞാന് എന്റെ പണി ഒന്നൊരുങ്ങന്നത് വരെ ഞാൻ വല്ലാതെ വിളിക്കാൻ പോകൂല. ആദ്യയൊക്കെ ന്നർഞ്ഞാല് നാല് മണിക്ക് നീക്കുമ്പോ എന്റെ കൂടെ നീച്ച് ട്ട്ണ്ടായിര്ന്ന്. ഇങ്ങട്ട് ഇപ്പ ആള് ഇപ്പ അങ്ങനെ നീക്കൂല. അപ്പ ഞാന് ഇങ്ങനെ വിചാരിക്കും കാരണം മറ്റേ മ ക്കള് പോവുമ്പോക്കിനും അവര്ക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണെങ്കില് അവള് നീച്ച് പിന്നാലെ കൂടികഴിഞ്ഞാ പറ്റൂല. അപ്പൊ നമ്മള് അവള് നീച്ചിട്ടില്ലാന്ന്ണ്ടെങ്കി നമക്ക് കൊർച്ചേരം കൂടി പണിയെടുക്കാലോ വിചാരിച്ചിട്ട് ഇപ്പന്റെ ചോ കൂട്ടാന ആയിനി. ചായക്ക് കടിയായി. ചായയായി ഇനി ഞാന് തിരുമ്പിയ തുണികള് തോ തോരട് ഇപ്പോ. അപ്പൊ നമ്മക്ക് അങ്ങനെയൊക്കെ ഒര് ഇത് ഇല്ലേ.
ആ അതന്നെ ഇഹ്, അടുത്തട്ത്ത് വീടുകളൊക്കെണ്ടോ?
അട്ത്തട്ത്ത്ന്ന് പറയാന അങ്ങനെ വീടുകളില്ല ഇവിടെ ഞാ രണ്ട് അച്ഛൻമാര്
ആഹ് ആഹ് പിന്നെ വേറെന്തെക്കെയാ?
അങ്ങനെയൊക്കെ പോവുണ്ട് ഇബടിം.
ഏഹ്
ഇന്ന്പ്പോ ഇവിടെയും മഴ ഇല്ലാ തോന്ന്ണ് പറയ്.
ആഹ് മഴ ഒരു മൂടല്ണ്ട്. ഇനി വെളിച്ചം വരോ എന്താന്ന് അറീല. മ് പിന്ന വേറെന്തൊക്കയാ? എന്താണ്?
കൃഷി ആണോ ചോയിക്ക്.
കൃഷിയൊന്നുല്ല ഇല്ലല്ല. നമുക്ക് ഈ വീട് മാത്രം തന്നെ ഒള്ളു. ഉം ഇങ്ങക്കൊ അങ്ങനെ കൃഷിയൊക്കെണ്ടാവൂലേ?
നമ്മക്ക് ഞമ്മളതായിട്ടില്ല ഇപ്പടാ ഒരു ഇതില് അങ്ങനെ കഴ്ങ്ങ് തെങ്ങ്
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ
ആഹ്
ഞമ്മളെ ആവശ്യത്തിനൊക്കെ കിട്ടും തേങ്ങയൊന്നും ഞമ്മള് പൊറത്ത്ന്ന് വാങ്ങണ്ട ആവശ്യല്ല. തേങ്ങ ആട്ടാനാണെങ്കിലും ഇപ്പ നമ്മളെ വീട്ടാവശ്യത്തിനാണെങ്കിലൊക്കെ നമക്ക് തേങ്ങക്കെ കിട്ടും.
ആണ് ലേ ആഹ് നമ്മുക്ക് എല്ലും പിന്നെ പൊറത്ത്ന്നന്നെ മേടിക്കണം.
ആഹ് ആഹ് ആഹ് അങ്ങനെക്കലേ
ഉം പിന്നെ
ഇന്നെട്ട് ഇങ്ങളെ വീട്ടിലാരെക്കെണ്ട്?
ഇന്റെ വീട്ടില് ഒരാങ്ങളെയും ഇമ്മേം വാപ്പയും പിന്നെന്താ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കള്ണ്ട്. ചെറ്യേ മക്കളാണ് രണ്ട് പെൺകുട്ട്യേള് അതന്നെ.
ആഹ് ആഹ് അതാണ്
ഉം കെട്ടിച്ചോട്ന്നതാണ് വയനാട്ടിലേക്ക്
ആഹ് ആഹ് ഉം ഉം ഇങ്ങള്ക്കെത്താ ഞങ്ങള് അങ്ങനെ പോണ് ഇണ്ട് കൊഴപ്പൊന്നുല്ല
ഉം
എന്നാ ശെരിട്ട്ലേ
ആഹ് ഇന്നാ അട്ത്ത വിളിച്ചോളി